നീ കേക്കുന്നോടാ കേക്കുന്നോ. ആഹ് നേരത്തെ എന്തേലും ഇഷ്യൂ ആയിരിക്കും എട..
ആയിരികും. ഞാനിപ്പം കൊറെ നേരം നോക്കിയിട്ടാ കിട്ടിയത്
കിട്ടിയേ ആ ഇനിയിപ്പ അങ്ങനെ അത് ഇരിക്കുന്നോണ്ട്നി അതിന്റെ. ടെൻഷന കൊളസ്‌ട്രോൾ കൂടി
കൊളസ്ട്രോളിന്റെ ആഹ് കൂടിയിരിക്കുവല്ലിയോ
വെറുതെ ഇരിക്ക്കാ അതോ അല്ല അമ്മള് ന്യും അങ്ങനായ ഇനിയും മുന്നൂറൊക്കെ ആയാ പിന്നെ വയ്യ, റോട്ട് വയിയായ പണിയ വെരിഹൈ്യ അവരത് വെരിഹൈയ്യായി നൂറ്റാമ്പതി പൊറത്തു പോയാ വെരി ഹൈയ്യ
ആഹ് ആഹ് ആഹ് ഡേയ്ഞ്ചറ അത് നല്ല രീതിലങ്ങ് നടക്കണ, വിയർക്കുന്ന ഏത് രൂപ്പം.. സമയ ഒന്നും നോക്കരുത്. എപ്പഴെങ്കിലും സമയം എപ്പം കിട്ടുന്നൊ അപ്പഴങ്ങ് നടക്കണം ഒരരമണിക്കൂർ മുക്കാ മണിക്കൂറങ്ങ് നടക്കണം
പിന്നെ എണ്ണ തിന്നെല്ലന്നുള്ളത് അച്ചട്ടാന്ന എനി
ആശാട്ടാ അപ്പൊ ഞാ ഞാനും ഒത്തിരി എണ്ണ തിന്നുന്നുണ്ട് ഇപ്പ
അല്ലെ പിന്നെ ഒട്ടും എണ്ണ തൊടല്ലൊന്ന് വെക്കണം
ഉം ഉം ഉം അതെങ്ങനെ എന്തുവായാലും തേങ്ങ നമ്മള് തേങ്ങ അരച്ച് എന്തേലും കഴിക്കുവാന്നേലും അല്ലെ തേങ്ങ ഇട്ടതൊക്കെ ആന്നേലും അയ്നാ ത്ത്ന്ന് എണ്ണ കാണുമല്ലോ. ബേക്കറി ആയിരിക്കാലോ അയിനകത്തൊക്കെ എണ്ണയുണ്ടല്ലോ
ഉണ്ട്. അപ്പ എന്ത് ചെയ്യും അല്ല അത് എനിക്ക് തോനുന്നു അല്ല അത് ഫീലില്ലന്ന് തോന്നുന്നു. കാരണംന്ന് പറഞ്ഞാ എനിക്ക് ഇതിന് മുന്നേ.. കൊറവായിരുന്നെ ഈ ആഹ് സമയത്ത് ഞാൻ ബേക്കറി തൊടത്തില്ലായിരുന്നു. എണ്ണയുടെ ഈ മെടിക്കോട്ടിം യെ തേങ്ങൊയൊക്കെ. പക്ഷെ അന്നേരം നോർമല, എനിക്ക് തോനുന്നു ഈ ബേ ക്കറി എന്ന് തിന്നാൻ തുടങ്ങി. ബിസ്ക്കറ്റ് ഒക്കെ ആയിരിക്കും. ഞാ ഒരുപാട് ബിസ്ക്കറ്റ് എടുത്ത് തിന്നും
ആന്നോ
ആഹ് പിറ്റെന്ന് ഇങ്ങള് വുഡ്‌ക്കെ ആയിറ്റൊക്കെ നോക്കിന്ന്.. ഷുഗർ ഓൾറെഡി പണ്ട്ണ്ടായിരുന്നു. ഇപ്പൊ നോക്കിപ്പോ നൂറ്റിമൂന്ന
ആഹാ അത് കാര്യവായി ആഹ്
അല്ല പിന്നെ ഈ ഗുഡ്ടെ യുടെ ബിസ്കറ്റ് തിന്നും. അതിന്റകത്ത് നെയ്യുണ്ട്
ആഹ് ആഹ് ആാാാാ ശരിയാ ശരിയാ കൊളസ്ട്രോളാത്. ഈ പിന്നെ പ്രസ് സവം കഴിഞ്ഞ സമയത്ത് നീ ഒത്തിരി നെയ്യെങ്ങാണൊക്കെ കഴിച്ചിട്ടുണ്ടോ?
ആഹ് ഒരു ഉണ്ടയും കഴിച്ചില്ല. ആകെ ഒരു ഡപ്പ എങ്ങാണ്ട് എറക്കാൻ വല്യ പാട് പെട്ടതീന്ന്
ആഹ് അല്ല അയ്നാതൊക്കെ ഒത്തിരി നെയ്യുണ്ടല്ലോ
ഇല്ല. നെയ്യ്.. നെയ്യങ്ങനെ ഇല്ല തിന്നിട്ടില്ല അധികം എനിക്ക് മറ്റേ ഇല്ലേ അന്ന് ഈ കൊച്ചിന്റെ സമയത്താണോ എന്തോ ഒരിച്ച് ബി പി കൂടിയാരുന്നു
ആഹ് ഹാ ഹാഹാ
അ ബീ പി കൂടിയ സമയത്താണെങ്കീ ഇതുപോലെ അതുകൊണ്ട് നെയ്യൊക്കെ തിന്ന ബി പി വരുമെന്നില്ലയോ ആ നെയ്യൊന്നും ഇവര്‌ തരത്തില്ലായിരുന്നന്ന്
പിന്നെ ഒത്തിരി എണ്ണ തിന്ന ആ സമയത്ത് എണ്ണ തിന്നന്ന് പറഞ്ഞാ ല്ലോ ഉള്ളിയൊക്കെ ഭയങ്കര വായിട്ട് വയട്ടിട്ടെ ഈ പേറ്റുകാർക്ക് കൊടുക്കുന്ന ചോറിലെ ക്കെ യിട്ട് കോഴച്ച് ആ ആ സാധനം തിന്ന
ണ്ടല്ലോ ഏതോ ഒരു ലേഹിഎങ്ങണ്ട് ഒത്തിരി ഏതാണ്ട് കാനാജാതികളല്ലാം കൂടിയിട്ട്
എനിക്ക് ഒരു ടപ്പം വാങ്ങിയെങ്കി തിന്നാൻ വയ്യായിരുന്നു
ആഹ അതൊത്തിരി നെയ്യ അത് പക്ഷെ കഴിച്ചാ നല്ലന്നൊക്കെയാ പറയുന്നേ
അഞ്ച് കിട്ടും അത്ര ഉള്ളു
ആഹ പിന്നെ അതുപോലെ ഈ നമുക്ക് പീരീഡ്സ് ആവുന്ന ആദ്യവായിട്ട് പീരീഡ്സ് ആവുന്ന സമയത്ത് ഒത്തിരി നെയ്യിക്കാത്ത് ഏതാണ്ട് പക്ഷെ എനിക്കൊന്നും തന്നിട്ടില്ല അങ്ങനെയൊക്കെ കഴിക്കൻന്ന പിള്ളേർക്കാ ഭയങ്കര വണ്ണം ഒക്കെ ആവുന്നെ
അത് തന്നില്ല അവർക്കറിയാത്തെആയിരുന്നു തരാഞെ
ആഹ ഏതാണ് നെയ്യോ
നെയ് പിന്നെ ഈ പൊണ്ണോ കൂടും എന്റെ ഈ അവസ്ഥയന്ന് പറഞ്ഞാ ഞാൻ ക്രാക്ക് ചാക്കൊക്കെ ഒരു ബിസ്ക്കറ്റ് ഒക്കെആണ് പവറതി ചുമ്മാ ഇരുന്നിട്ട് ആ എനിക്ക് തോന്നും അതായിരിക്കും മൈദയായിരിക്കും ചിലപ്പോം കണ്ടൻ്റ്
അതിനത്തൊക്കെ ഷുഗർ കണ്ടന്റ് ഓൾറെഡി ഒണ്ടല്ലോ ആ അപ്പം അതിന്റെ എല്ലാം കൂടെക്കെ വെച്ചായിരിക്കും കൊളസ്ട്രോളിലോട്ടു പോയത്
പിന്നെ എന്ത് കട കയറി വെജിറ്റബിൾ സാൻവിച്ച്
ആഹ ആ തക്കൊയി
അപ്പോ പിന്നെ നെയ്റോസ്റ്റ് ആ എറണാകുളത്ത് പോയപ്പോ രണ്ടു ദിവസം അടിപ്പിച്ച് നെയ്റോസ്റ്റായിരുന്നു
ഓ
പിന്നെ ബിരിയാണിയും തിന്നു ഒരിക്കെ എവിടെയോ കല്യാണത്തിന് പോയപ്പോ രണ്ട് മൂന്നാല് ബീഫ് ഫ്രൈ
ഓ ഇന്നലെ ഞാന് ഇന്നലെ ഞാൻ ബിരിയാണി കഴിച്ചു കോളേജില് ഒരു ടീ ച്ചറ് ഉണ്ടാക്കിക്കൊണ്ട് വന്ന അപ്പൊ അവർക്ക് അത്ര വേണ്ടാന്ന് പറഞ്ഞൊണ്ട് ഞാനും ഒത്തിരി കഴിക്കുകയും ചെയ്തു അതിനകത്ത് അന്നെ ഭയങ്കര നെയ്യ് വായിരുന്നു
ഓ ഓ ഓ അതുല്ലാ ഈ മാസം തന്നെ ഒത്തിരി കഴിച്ചു ഈ പിന്നെ ഇതൊക്കെ
നമ്മള് കഴിക്കുമ്പോ തന്നെ അറിയാലോ ഇതൊക്കെ കൂടുതലാണ് അന്ന് നമ്മള് അതേപോലെ കഴിപ്പാണല്ലോ
അതുപോലെ നടക്കുന്നുല്ല ഞാനിപ്പം
അങ്ങനെ തന്നെ അതായിരിക്കും എനിക്ക് കാലിന് ചെലപ്പോ പൊറം വേദനെയാ.
ആന്നോ ഹ ഹാ ഹാ ഹാ കൊളസ്ട്രോള് കൂടുമ്പോ അങ്ങനെ വെരോ.
ആ വരോന്നു തോന്നു വേദന വരോന്ന് തോന്നു പൊറത്തിനൊക്കെ അരപ്പോ വേദന ആ.
ആഹ് ഞാനാന്നെ പ്പ നടക്കുന്നുല്ല ഒത്തിരിയാണ്ട് പിന്നെ മീൻ വറുത്തേക്കെ കഴികേം ചെയ്തു. പൂരി കഴിച്ച്.
ആ ഇന്ന് തീർന്നുതൂടി മ്മ്.
യ്യേ എനിക്കിനി ഞാനിപ്പഴെ നോക്കുന്നില്ല നോക്കിയാ ചിലപ്പം കൂടുതല് കണ്ടാലോ.
നോക്കതിരി നോക്കാതിരുന്നാലാ പിന്നെ ഡേഞ്ചർ സോണിൽ പോയിട്ടൊന്നും ചെയ്യാൻ പറ്റാതെവരും പോയി നോക്.
ഓ ഇതിപ്പോ നോക്യോണ്ടറിഞ്ഞ് അല്ലെങ്കി അറിയത്തില്ല അമ്മ പറയുന്ന് പണ്ട് നിനക്ക് പ മുന്നൂറിൽ കൂടുതലായിരിക്കു. ഇപ്പം ന്നെ കൊറഞ്ഞെ ആയിരിക്കും
അല്ല നോക്കി വെക്കുന്നെ നല്ലെ. കാരണംന്ന മറ്റേ മൈനർ അറ്റാക്ക് മാതിരിയൊക്കെ ആ സമയം വന്ന നമുക്കൊന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല നോ. ക്കത്തൂല്ല കാണാതെ ക്കട്ടെ
നീ ഏഹ്. ആഹ്, നീ ഈ പിന്നെ ഇതിലാന്നൊ ഫാസ്റ്റിങ്ങിലാന്നോ പോയി നോക്കീത്.
ആഹ്, ഞാൻ ഫാസ്റ്റിങ്ങിലാ നോക്കി. ഫാസ്റ്റിങ്ങിലേ കറക്ട് അറിയത്തൊ
ആഹ് ഹ ഹ ഹ. ന്നു നോക്കണോം എതുവയാലും.
എനിയ്ക്ക് തിങ്കളാഴ്ചവർജന്റായിട്ട് പോ എനിയ്ക്കിത് കേക്കുമ്പോ തന്നെ ഒന്നാന് നെഞ്ച് വേന രും.
ത് കൊഴപ്പോ ഇല്ല അതാ പിന്നെ. ഗുളിക കഴിക്കുമ്പഴേ അങ്ങ് കൊറയും.
ഓഹ്, ഞാനിപ്പോ ആള് തരിവാരിക്കും. ഞാനിത്ര ഹൈ നിൽക്കുമ്പോള് വെരാതെ ചോദിയ്ക്കും. ചെലപ്പൊ ചേയിക്കും
ആഹ് ആഹ് ഹാ ഹാ അതല്ലേലും ഗുളിക കഴികുമ്പഴേയ്.
ഉം.
ഗുളിക കഴിയ്ക്കുമ്പങ്ങ് കൊറയും.
എപ്പഴും ചോയ്ക്കും എസസൈസെയ്യത്തില്ലേന്ന്. വോഹ്. ഉം. പ്പൊ ചോയ്ക്കും ചെല്ലുമ്പഴേ എസസൈസ് ഒന്നും ചെയ്യ ഇല്ല്യോന്ന് ചോയിച്ച് ഉം ഉം ഉം ഉം.
എന്റെ യിപ്പൊ ഇനി ഒന്നൂടെ നോക്കീട്ട് വേണം. ഇതിന്റെ വേർതിരിച്ച് നോക്കാൻ നല്ല കൊളസ്ട്രോളാന്നോ ചീ ത്ത കൊളസ്ട്രോ ആ
ആഹ് ആഹ് അത് ഞാൻ ഞാൻ നോക്കിക്കുന്ന അത്പോലെ ചെയ്യണം. എന്റെ കണ്ടില് എൽ ഡി എല് കൂടി കെടക്ക്ന്നത്. എൽ ഡി എല്ലാ ബാട്.
ആഹ്, ആഹ്, ആഹ്. അതിനീ അങ്ങനെ വേണന്ന് നോക്കാനെ കൊണ്ട് ഇതൊന്നൂടെ നോക്കണം. ആഹ്, ആഹ്, ആഹ് അതിനെത്രാ നോക്കുന്നേ നീ.
എടി, ഇത് ഇപീ ഞാന് ഷുഗറ് പ്രഷറ് ഹ് കൊള കൊസ്‌ട്രോള് നോക്കിയേന് അഞ്ഞൂറ്റിരുപത് രൂപ.
ആഹ്, ഷുഗറ് കൊളസ്ട്രോളും.
ബി പി, തൈറോഡ്, സി എസ് എച്ച്. താ കൊളസ്ട്രോള് മാത്രേള്ളൂ ഓള് എട്ത്ത.
എന്റെ തൈ എന്റെ തൈറോയിഡ് നോക്കണ്ട. ഷുഗറും നോക്കണ്ട. അത് ഇന്നാള് നോ ക്കിതാ. അതിനിപ്പോ ഇത് മാതറം നോ ക്യാതി. ആഹ്, ഇല്ല ഞാ പിന്നെ.
കൊളസ്‌ട്രോളിന്റെ ഓള് നോക്കാമ്പറഞ്ഞ്. കൊളസ്ട്രോള് ഓളെന്നെഴുതി കൊണ്ട് പോണം. പേപ്പറി കൊണ്ടോവാന്ന് ഞാ ഏട ഇ ഇങ്ങനെ കൊടുത്തു. കൊളസ്ട്രോളോളെന്നും പറഞ്ഞ്.
ആഹ്, അവര് ചോദിയ്ക്കും അല്ലെങ്കിലും, എന്തോ ഒത്തിരി എല്ലാം മൊത്തോം നോക്കണോന്നേ.
ആഹ്, ഹോട്ടല് വേണ്ട മൊത്തം നോ മൊത്തം നോക്കിയാലേ അറിയത്തൊള്ളൂ.
ആഹ്, ആഹ്, ആഹ്.
എന്തക്കെ എവിടക്കെ കൊഴപ്പങ്ങൾ നിക്കറിയത്തില്ല.
ഒണ്ടെന്നാ ആഹ്, ആഹ്, ആഹ് ആഹ്, ഹ മറ്റേടത്താന്നേ എനിയ്ക്ക് തോന്നേ ലവമാർ അവടെ നോക്കുന്നതേ എന്തുവാനവമ്മാറ് പേരെന്തുവാടാ ലാബിന്റെ പേര്. ഉം ആഹ്, അവിടാന്നേ വെല കൂട്തലാ.
നല്ല ചാറ്ജ്ജാ
ദിനാവെന്നും പറഞ്ഞെഴ്തി വെച്ചേനാണാ ഇത്ര സമാനം ആഹ് ഡിസ്കൗണ്ട് ഉണ്ടെന്നും പറഞ്ഞൊണ്ടൊക്കെ നീതി ലാബും ഓക്കെ. നീതി ലാബ് നീ കണ്ടിട്ടുണ്ടോ
ണ്ട് കാണിക്ക അല്ലപ്പൊ മറ്റേത് കാണിക്കാ ഇ എം എസ് പോയി ഇനി ചെക്ക് ചെയ്യുന്നില്ല
ആഹ് ആഹ് ആഹ് ആഹ് ഇനി ഇതങ്ങ് കൊണ്ട് കാണിച്ചാ മതിയല്ലോ
ആ എന്റെ ഇടും മളട്ടണ്ട് അയാടെ കൈയ്യിൽ നിന്നും വാങ്ങണം വാങ്ങിച്ചോണ്ടങ്ങ് പാം
ആഹ് അല്ലെലും അത് കാണിച്ചാൽ മതി ഞാൻ ഇന്നാളൊരു ദിവസം ഡോക്ടറിനെ ഓ ഞാൻ ഇന്നാള് ഒരു പ്രാവശ്യം ഡോക്ടറിന്റെ അടുത് ഞാൻ ഇന്നാൾ ഒരു പ്രാവശ്യം ഡോക്ടറിന്റെ അടുത്ത് കൊണ്ട് കാണിച്ചപ്പം ഞാന് പ്രിന്റ് ഒന്നും എടുത്തോന്നുമില്ല ഞാൻ ഇത് കൊണ്ടുവന്ന് ഈ പിന്നെ ഫോണിൽ അങ്ങ് കാണിച്ചതേ ഉള്ളു
ആഹ് അയാള് പിന്നെയും പ്രിന്റ് എടുത്ത് എടുത്ത് വെച്ചേക്കുവായിരിക്കും നമ്മൾ ലാബില്
ആഹ് ആയിരിക്കും ആയിരിക്കും ആഹ് ആഹ് വാങ്ങിച്ചോണ്ടങ്ങ് പോയാ മതിയല്ലോ ആഹ് അപ്പം പിന്നെ പിന്നെങ്ങ് നടന്നാ മതി ഒരു അരമണിക്കൂറ് മുക്കാ മണിക്കൂറ് ഒക്കെ നല്ല രീതി തീലങ്ങ് നടക്കണം അപ്പൊ ഗുളികയും കൂടെ കഴിക്കുപ്പോഴേ ആഹ് ഇതൊന്ന് മാറും ആ നോർമൽ ആവും
ഇപ്പോഴേ സൂക്ഷിച്ചില്ലെങ്കി നമ്മൾ ഇത്രയും പ്രായത്തിൽ നമ്മൾ ഇങ്ങനെ ആയെങ്കിൽ പിന്നൊന്നും പറയണ്ട
അതാ അതാ അതാ
എനിക്ക് തോന്നു മറ്റേ ഇല്ല കൊച്ചുണ്ടല്ലോ നമ്മുടെ കണ്ണാശുപത്രി ഇരുന്ന് മരിച്ചെന്നൊക്കെ പറഞ്ഞേ എനി ക്ക് തോന്നി ഈ കൊച്ചിനൊക്കെ ചെലപ്പം ഹൈ വെരി ഹൈ ആയിരുന്നിരിക്കും ആര് ഇവരൊന്നും ചെക്ക് ചെയ്യത്തില്ലായിരിക്കും കൂടുതലും പേർ ക്കെ ചെക്ക് ചെയ്യാത്തതിന്റെ വിഷയമാണ് കാരണം വണ്ണമില്ലല്ലോ ഇല്ലല്ലോ കൊള അങ്ങനെ ചിന്തിക്കത്തുള്ളൂ ഉം അപ്പൊ ഈ ഹൈയ ആ വെരി ഹൈ ആവുമ്പോഴാ വേദന വരുന്നെന്നാ പറയുന്നേ നെഞ്ചുവേനെ
ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെ അങ്ങനെ നമ്മൾ വണ്ണമില്ലാത്ത തോണ്ട് കൊളസ് ട്രോൾ കാണത്തില്ല
കൊളസ്ട്രോളും വേറെ വണ്ണവും വേറെയാ നമ്മുക്ക്
വേറെ വേറെയാ ആന്ന് ആന്ന് ആന്ന് നമ്മുക്കൊക്കെ ഉണ്ടന്ന് പക്ഷെ നമ്മുടെയൊക്കെ എണ്ണ തീറ്റി അതുപോലെ ആരുന്ന്
അല്ല ചിലവണ്ണമുള്ളവർക്ക് കൊളസ്ട്രോൾ ഇല്ല
ആഹ് ഇല്ലില്ല നമ്മുടെയൊക്കെ
ആ നമ്മുടെ ശരീരമേ കൊള്ളത്തില്ല അതുകൊണ്ട് ബോഡി കൊള്ള
ആഹ് നമ്മളുടെ ബോഡി കൊള്ളത്തില്ല എന്തെലും കഴിച്ചാ ഉടന് വണ്ണവും വയ്ക്കും എന്നാ ബോഡിയുവാ. ചിലവരുടെ ബോഡി എന്ന് പറഞ്ഞാ എത്ര കഴിച്ചാലും വണ്ണവും വയ്ക്കത്തില്ല.
നീര് പിടിക്കുന്ന ബോടിയെ തൊട്ടാവേദന അങ്ങനൊത്തെ ടൈപ്പാ
ആഹ് നമ്മുടെ ബോഡി അങ്ങനത്തെയാ എന്തോ കഴിച്ചാലും വണ്ണോം വെക്കും കൊളസ്ട്രോളും നാട്ടീ കൺ അസുഖം മൊത്തോം വരിയേം ചെയ്യും എവിട് ത്തെ ആന്നേലും ഏണി പിടിച്ച് നമ്മുടെദേത്തോട്ടാ കേറുന്നേ
എന്നാ ശരിയടാ
ആഹ് ശരിയടാ ശരിയടാ